ഹലോ
അ കേക്ക്ണ്ടാ തെരക്കില
തെരക്കിലാണോ
അല്ലാ അല്ലാ കേൾക്ണി
ആ കേൾക്ക്ണ്ട് എന്താണ് പണി
ഡ്രെസ്സുകളെ ഡ്രസ് ഇങ്ങനെ മടക്കി
ആ
അവരെ ഡ്രസ്സ് വെക്കണോട്ത്ത് കൊണ്ടെക്കും അപ്പം
ടെ
എന്റെ അവിടെ ക്ക മ്പോയ്
ട്രിപ്പോക്കെ പോയിനോങ്ങള്
വെക്കേഷന് ഞങ്ങള് ഇവിട്ക്ക് പോയി ബീച്ചൊക്കെ പോയിട്ടേ
ബീച്ച് പോവാ ബീച്ച് അവടെ അടുത്ത്ന്നെയാണോ ദൂരണ്ടോ
ആ ദൂരുണ്ട് ഞങ്ങള് വണ്ടിയൊക്കെ വിളിച്ച വണ്ടി വിളിച്ചി
ഫാമിലി മോത്തോ അത്തോ ങ്ങളും മാത്രോ ഫെമിലി മൊത്തായിരുന്നോ പോയത് ആ ആ
ഉം ഉം ഉം
പിന്നെ ഞങ്ങ ആണുങ്ങ ആരുല്ല
ആഹ
ഇ ഇവിടെ ഇല്ല അവ
എപ്പഴ വൈകുന്നേരം പോയത് ആഹ
ഇല്ല രാവിലെ പതിനൊന്ന് മണി പോ ആഹ ര പതിനൊന്ന് മണിക്കൊക്കെ പോയിട്ടുണ്ട്
ആഹ ഇങ്ങനെ വണ്ടി ആ ആ് എപ്പ മടങ്ങ ന ആെ
വൈകുന്നേരം രാത്രിയ കൊണമല്ല
ആഹ ത്തല്ലേ പുത്തത്തൊക്കെ കണ്ട് അപ്പൊ ആ പുത്തൊക്കെ കഴിച്ചു പോന്നല്ലേ പിന്നെ എങ്ങനെ ഇണ്ടായി യാത്രക്കെ മറ്റേ
ഭയങ്കര മഴേന അവിടെ
ഏ അപ്പൊ നിക്ക് ആ ബീച്ചില തുങ്ങാ കഴിഞ്ഞുണ്ടാവ കുറേ സമയം ചെിലവഴിക്കും കാര്ുണ്ടാവല
ഇറങ്ങീട്ട് മക്കളൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഇല്ലേനു
ആഹ മയത്തോട്ട ഒരു വിജയം നോക്കിയ
നീ ബീച്ചില എത്തിയ പാടെ വണ്ടി ഇറങ്ങിയ പാടെ പെരുമഴ അവിടുന്ന് ഒറ്റക്കെ ഇങ്ങനെ ആ പിന്നെ എന്താ ആട്ടാണ് എടെ കടൽക്ഷോഭ ആഹ കടൽക്ഷ ശോഭണ ആറട്ട് ആരും അടുത്തേക്ക് ന്നറട്ട
ആ
അപ്പ എന്താ മക്കൾക്കൊക്കെ ആകെ സങ്കടമായി
ആഹ ആഹ ആഹ
ആപ്പല്ലേന അവരെ ക്കെ കടലിൽ ഇറങ്ങണം എന്നക്ക ഖബാനനട്ട
സമയത്ത് ഒരുങ്ങി പോയതായിരിക്കും അ ഉ
ആ ആ വേറെ ഡ്രെസ്സ് കൊടുത്ത പത്തിട്ടുണ്ട്
ആഹ ഉ
കടലല്ല ഇറങ്ങാൻ വേണ്ടയി മറ്റേ പക്ഷെ ഞങ്ങൾക്ക് ഉുള്ളില് വ ന ആണുങ്ങളൊന്നും ഇല്ലാതെ
ആഹ് പിെണ്ണങ്ങ മാത്രം പോകുമ്പോത്തേന നായ ഉ
ആ ഒരു പെടി അങ്ങക്ക് എല്ലാർക്കുംുണ്ട് ഇനി മക്കൾക്കാണെങ്ക കണ്ടാ പിന്നെ മ്മള് പറഞ്ഞാലും
ആഹ ആ ആ
അത്ര ഇ എപ്പഴൊന്നും പോവുലല്ലോ പറങ്ങ ഒക്കെ താല്പര്യമാണ്
ആ ആ
അപ്പ അതിന്ഷം പേടിച് കടല് കാണുമ്പോ തന്നെപെ
ആ ആ ആഹ് ആഹ് തിരമാളക്കെ ഇപ്പ അങ്ങനെ നടക്കൊന്നുമില്ലല്ലോ ഇപ്പോൊ ബസ്
ഞാ പള ചെയ്യ ഈ മയക്കാറും മഴൊക്കെ വരുന്ന ടൈംആയിട്ട് ഭയങ്കരസ്പീ അലാണ് തിരമാലെടുത്ത് വരുന്നത് അത് കാണുമ്പോത്തന്നെനിക്ക് പേടിയ എന്റെ സിസ്റ്ററിനോടൊക്കെ എടി ഇറങ്ങാൻ പറയണ്ടട്ടോ അവരെ ഇറക്കണ്ട കേട്ടോണ തന്നെ വേ വേന്നെ ആണുങ്ങൾ ഇണ്ടെങ്കി ക്കൊരു ധൈര്യാണല്ലോ ആണ് ങ്ങളില്ല ഞ ങ്ങള് പുറത്തുന്ന് വണ്ടി വിളിച്ചിട്ടാ പോയിന്യത് അ പ്പ ആ വണ്ടിക്കാരൻ വണ്ടീന്ന് പുറത്ത്ക്കന്നെ വന്നിട്ടില്ല അപ്പൊ ഞങ്ങളവടെത്‌യേംപാട് കേറ്റണ്ടായിനി തൂവൽ തീരല്ലേ അവിട്ക്കാ പോയത്
എവിടെ
തൂവൽ തീരം ബിച്ച്
ഞാൻ കേട്ടിട്ടില്ല ആദ്യായിട്ട് കേക്ക
ആ ചെമ്മാട് അവിടെ അങ്ങനെ തോന്ന് ആ അവിടെ പാർക്കും കൂടി ഉണ്ടർഞ്ഞിട്ടാണ് ഡ്രൈവർ ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടയത്
ആ ആ ആ
ഇല്ല ഒന്ന് അവിടെ അടച്ചിട്ടും ചെയ്ത് ണ് മയകാരണം
ആ ആ ആ ഇന്നട്ട് മഴ പെട്ടെന്ന് ചോർന്നി ലേ
ഇല്ല പെരും മഴ കാരണം ഞങ്ങള് എന്താ വണ്ടി കയറി വണ്ടി ഡ്രൈവറോട്ന്നാ പോവല്ലേ നമുക്ക് ഭയങ്കര ഇടിയും മിന്നലൊക്കെ കാണ്ണ്ടേ നമ്മളപ്പോ വീട്ടില് ലാണെങ്കിൽ അങ്ങനെ അത്ര കൂട്ടം മിന്നലൊന്നും കാണൂല്ലല്ലോ
ആ ആ ആ
ആ അപ്പൊ നല്ല പേടി ഇണ്ടാവും ആഹ്
ആ ഒക്കെ തൊറന്നിട്ടവും ആണ് ഭയങ്കര മിന്നലൊക്കെ നല്ലെ കാണ് ണ് ണ്ട് വെളിച്ചായ്ക്കാട്ട് ന മിന്നി വര്ന മായിരി തോന്ന അവിടെ ഒരു ചെറിയ ഷെഡ് നും കാര്ണ്ട് അത് അതില് ഞങ്ങള് ഇങ്ങ നെ നിന്നു
ആ ആ ആ മിന്നലും ഇതൊക്ക ഉണ്ടാമ്പോ മരത്തണല് ല് നിക്കരുത് ന്നല്ലേ പറയല്
ആ ചെറിയ കടകളല്ലേ അയിന്റെ ഉള്ളിലൊന്നും സ്ഥലോല്യ ഇന്നാലും ഒര് നിന്ന് പക്ഷെ ഞങ്ങളെ കാലിന്റോട്ട് കൂടി ഒക്കെ വെള്ളം ഇങ്ങനെ ഒയ്കി പോവ മയ കാരനം കൊറ് ച്ചേരൊക്കെ നിന്നപ്പോ ഡ്രൈവർക്ക് വിൾച്ചപ്പൊ അയാളർഞ്ഞ് എങ്ങനെ വണ്ടിയോട്ടാ ഭയങ്കര
ഭയങ്കര മഴ ചില്ല് മ്മക്ക് ങ്ങനെ വരും ആ ആക്സിഡന്റ് കൂടും അ
ഉ അപ്പൊ ഓട്ടാൻ കഴൂല ഒന്നൊന്നും കൊറ വാ വട്ടെ അപ്പൊ ഞങ്ങ കാണ് എട്ട് പേടിയാവും ചെയ്യാം അവിട്ന്നക്ക പോന്നരു സമാധാനാ ഞാനു അറിയണ് ആണ്ട വിടെ നിന്നാ മതി പോവണ്ട വണ്ടില്ന്ന് ക്കേറെ പേടിയാണ് യാത്ര ചെയ്യുമ്പോ എനിക്കേറ പേടിയാണ് മഴ അങ്ങനെ ഇടിയക്കണ്ടാവുമ്പോന്ന് പറഞ്ഞട്ട് ഞാൻ പറയണ്ട അവരൊക്കെ പോവൊം പോവാന്ന് അതും പറയണ്ടേ
ആ ഉഓ ഉ അ അപ്പൊ ആ ബൂക്കിന്റെ വൈബ്
ആ അതൊന്ന ഇഷ്ടപ്പെട്ട് ഞാന് കൊറെ പ്ലാനൊക്കെട്ടീനു വീട്ടി എടുക്കണം ഫോട്ടോ എടുക്കണം എന്നൊക്ക വിചാരിച്ച ങ്ങനെ പോ
ഒറ്റയ്ക്ക് ഇറങ്ങാനും
ആ അവർ എന്നിട്ട് വേടിച്ച പോന്നപ്പോ എന്നിട്ട് പറഞ്ഞേ നമുക്ക് എവിടക്കേലും പാർക്കക്കൊക്കെ പോവാന് പറഞ്ഞെ
ഉം ഉം ഉം
ആ വയിൽ വെച്ചിട്ട് ഇത് കേട്ടത് ഒരു ഞങ്ങൾ അവിടെ വെച്ചിട്ടില്ല നാലു പേര് മരിച്ചില്ലേ
ആ ഇടിമിന്നലേറ്റ് ആ ആ ആ ഇന്നാണത്
വഴി വെച്ചിട്ടുണ്ട് ആ അന്നാണ് പോയത് വഴി വെച്ചിട്ടണ്ട ന്നുവിളിക്കണു എന്താ അങ്ങനെ നാലാ ര് അങ്ങനെ മരിച്ചിട്ടുണ്ട് ഇങ്ങളെഅടുത്താണല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഫോൺ തുറന്ന് നോക്കുമ്പോ ഫുളാണ് എല്ലാ ഗ്രൂ അതാ വരുന്നത് അപ്പൊ അത് ഇയാൾക്കൊന്നും എവ്ട്ക്കും പോവണ്ട
ഉം ഉം ഉം
പേടിയായിട്ട് എല്ലാവരും അടു
ഓല് വൈക്കന്ന് പറഞ്ഞ് ഡ്രൈവറോട് വേറെ സ്ഥലത്തേക്ക് പോവില്ലന്ന്
ഉം ഉം മഴ ആവുമ്പോൾ അവർക്ക് പോയിട്ട്
അപ്പെ ഡ്രൈവർ പറഞ്ഞ് ഞാൻ വേണെങ്കിൽ പോരാം അയാൾക്ക് പൈസ കിട്ടുന്ന കാര്യമല്ലേ ഉം ങക്ക് വേണെങ്കിൽ
ഒരാൾക്ക് ഫുഡ് കഴിച്ചു പോരേ
മൂത്തമ്മാ
ഫുഡ് കഴിച്ച് പോരേയ്ച്ച
ഫുഡ് കഴിച്ച് പോരാ നല്ലത് ഡ്രൈവർ പറഞ്ഞത്. ഞാൻ ഫുഡ് കഴിച്ച് പോന്ന് അന്നെ സിസ്റ്റർ എന്താ
ഓ
അവൾക്ക് സാലറി കിട്ടീട്ട്
ആഹ് ആഹ് ആഹ് ആഹ് അങ്ങനെ
ഉം
സാധാരണ ബീച്ചിൽ പോയാല് കുട്ട്യ ൾക്കൊക്കെ ട്ടം പറ ത്തലും പിന്നെ എന്തെങ്കിലും മണലോണ്ട് ഉണ്ടാക്കി കൾച്ച ലായിട്ട് വെള്ളത്തിലിറങ്ങിയൊക്കെ നല്ല ആസ്വദിച്ച് നേരണല്ലോ പാർക്കിലും സീ ഫുഡ് തന്നെ കഴിച്ചോ പിന്നെ ഞാൻ ഒന്നും കഴി നൊന്നും നേരം കിട്ടിണ്ടാവിലല്ലേ അല്ലേ അതെ പിന്നെ ന്താ
ആ അതൊന്നും കഴിച്ചിട്ടില്ല ഇനി ഞാൻ പറ ഭയങ്കര
ഭയങ്കരമായ മഴയാണ്ന്ന് ഉം ഉം ഉം അട
ഇല്ല കയറിന്നപാട് ഏട്ടത്തി നെയ്യപ്പം കൊണ്ടായിരുന്നു അത് അവിടുന്ന് കഴിച്ചു ഏ തട്ടുകടന്റെ പിന്നെ സമാധാന അ മഴ അമ്മച്ചിന്റെ
ഞങ്ങളൊക്കെ പോയ ഞങ്ങള് പോയ വേഗ നേരം പോയോണ്ട് രാത്രി പന്ത്രണ്ട് മണി വരെ ആ നേരത്തെ തിരിച്ചു പോന്നത് ഒരു ദിവസം അവിടെ ഇരുന്നാല് ഫാമിലി എടു പോയണ്ട്
ഉം ഉം നമ്മള് പറ പറഞ്ഞ് പോയോക്കുമ്പോ അങ്ങനെ ആയി പോയി
ആഹ ആ
എന്റെ മൂടൊക്കെ പോയി അതന്നെല്ലേ ചെയ്യാ ട്ടപ്പോ പിന്ന ഔവ്ട്ക്കും പോണ്ട വീട്ട് ക്കാണ്ട് വന്നാ മതി
ഇവിടെ കോഴിക്കോട് ബീച്ചക്കാ ഞങ്ങൾ പോവല് ഇവിടെ എന്താണ് ഒട്ടകവും ഇതൊക്കെ ഉണ്ട് കുതിരിം
പിന്നെ ഹസ്ബൻഡിന്റെ വീട്ട്ന്നും പോയീനു അന്ന് പിന്നെ ഇമ്മീം ഇപ്പേം ന്റെ മക്കളും ഇളച്ചിം പോയീനി പക്ഷേ അന്ന് ഞാൻ പോയിട്ടില്ലെനി പിന്നെ എന്താ പറയാ ന്ക്ക് എന്താ കാറിൽ പോയാൽ ഭയങ്കര ത് ശർദ്ധി
ഓ ശർദ്ധിക്കാൻ വരൂലേ ഉം
അപ്പൊ അത് ഞാൻ ഓ ഇല്ലാന്നറിഞ്ഞീനി
ങേ രസാ എത്ര പോയാലും മടുക്കാത്ത ഒരു സ്ഥലാണല്ലോ യാത്രേം ഫുഡും അവ്‌ടത്തെ ആ ഫുഡും പിന്നെ ആ ഉപ്പിലിട്ടതും ഒക്കെങ്ങനെ കഴിച്ച്ങ്ങനെ ഇരിക്കാൻ പിന്നെ ചെറ്യേ ചെറ്യേ പൈസള്ളു ല്ലോ സാനം രസാ നമ്മക്ക്വാണെങ്കി എത്രേം വാങ്ങി കഴിക്കാം പറ്റും അതെ
ഉം
ഇപ്പം ഞാൻ അയ്ച്ചെന്ന് പോണം പറഞ്ഞോണം പെരുന്നാളിന്റെ പിറ്റേന്നായിട്ടോ നിങ്ങ്ക്ക് പോണംന്ന് പറഞ്ഞോണ്ട് നിക്കണണ്ട് മക്കള് ഒന്നും കൂടി പോവല്ലേ നമ്മക്ക് ചോയ്ക്കണണ്ട് സ്കൂൾ തൊറക്കാനായില്ലേ?
ഉം ഉം ഇവരെന്നിട്ട് ഹൈലൈറ്റ് മാളൊക്കെ പോയി പിന്നെ അവിടെ തില്ലേ ഉം എന്താ പറയാ മിട്ടായി തെരുവിലൊക്കെ പോയിട്ട് വന്നിന്.
ഓ പിന്നെന്താന്ന ന്നാ ആയിക്കോട്ടെന്നാൽ. പ്രതേകിച്ചൊന്നുല്ല ഒക്കെ ന്നാ.